ആഹ് കേക്കില്ലേ ആ ഇണ്ട് ഇണ്ട്
ഏ
പിന്നെ
അവിടൊരു ചാമ്പക്കൊന്നുംല്ലല്ലോ
ചാമ്പക്ക ആപ്പിൾ ചാമ്പക്ക ഉണ്ട്
ഏ
വെള്ള കളറായിട്ട്
ഏ ഔടെ അവടെണ്ടായി ഇനി എവിടെയള്ള വേക്കലോ
ആ അടുക്കള ഭാഗത്ത് ആ തിരുമ്പാക്കല്ലിന്റെ ഒക്കെ അടുത്ത്
ഏ
ഉം അടണ്ട്
ഏ വല്യ ഉണ്ടായി ണ്ടായിനോ
ആ അഹ്ണ്ടംമധുരം അങ്ങനെ വല്യ മധുരംന്നും ഉണ്ടാവുല ചെറിയ മധുരം ഉണ്ടാവള്ളൂ
ഏ പ്പണ്ടോ കായി
ആ പ്പയുംണ്ട്
ഉം
പിന്നെ മഴക്കാല ആയ വെള്ളം കേറിയ ണ്ട് ഒരു വെള്ളത്തിന്റെ ചൊയയ്കാരം രസംഉണ്ടാവന്ന ആ അല്ലാത്തപ്പോന്നാ രസുണ്ടാവും
ആഹ
അവിടെ തേനുണ്ടോ
ഉ
ചാമ്പക്ക എന്തേലും
ആഹ എന്ത് ഇവിടെ ചാമ്പക്കുണ്ട് മറ്റേ ചമ്പക്കല്ലേ ഇവിടെെ ആറ ആ ഞാമ്പക്കല്ലേ അത്പടി ത റവാട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ഇബടെത്ത ഇബടെടയിന ഡായി ലേട്ടോ ഉണ്ടാവാൻ ഇവിടെ എത്ര ദാ ർപ്പായി കെട്ടിട്ടിനീ
ആഹ കുടിലായിട്ടെ
നല്ല കുടിലായിട്ടടെ തറവാട്ടില് തരാ ഇവിടെല്ലാ ചെറിയത തെ ആദ്യമായിട്ട ഉണ്ടായത അവിടെ ഇവിടെ പൊന്നിട്ടുള്ളേ തറവാട്ടില് പെർപ്പണി ആയിട്ട് അവിടെ മണലുംന്തൊക്കെ ആയിട്ട് അവിടെ അറക്കിട്ട് ട്ട് ക്ക് ഇവിടെ ആ ഇള ച്ചനായി പോവാൻ കഴയില്ലേനി പിന്നെ ഓന്റെ ഓടോർഷാ ഇവിടെ ഞങ്ങടെ മുറ്റത്തെ വെചിന്
ആഹ
അപ്പൊ അവള് കെട്ടിയിട്ടേക്കേനി പിന്നെ ത അറ്റ വെയിലിട്ടണല്ലോ വീരിട്ട് ോട്ടാവകുമ്പോല്ലേ കഴിച്ചുള്ളൂ അപ്പൊ ഇളയമാന്റെക്കെ കാഴിച്ചു എളമന്റെ ന്റെ കൊപ്പള്ളേ ഇനി വേറൊ ഒലക്ക് വേറൊരു മര കൂടിേ കാ യിച്ചപ്പ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെയില് തട്ടാഞ്ട്ടയ് കാരം രണ്ട മൂന്ന് കൈ ഉണ്ട ഴതല്ലോ അങ്ങനെ വല്ലിട്ടായി ഞാാന് പുറത്ത കൂടെ അപ്പുറത്ത കൂടെ തർട്ടി ടിക്ക ഉണ്ടായത് പിന്നെയ ഉണ്ടായില്ല പിന്നെ അവിടെ തറവാ ട്ടലല്ല്മ നലോണ്ടായിന് പക്ഷേ പീക്കളു ത്തിീട്ട ഇപ്പൊ പുയ്യ്ത്തുക
ആഹ അപ്പം ദല്ലെ മയയല്ലേ
ആഹ മയ കാരണം
ആഹ
പൂയ്യ്‌ത
ചാമ്പക്ക എങ്ങണ ചാമ്പക്കല്ലാ
പേ രൊക്കെുണ്ട് ആഹ പേ രൊക്കെുണ്ട് പേരൊക്കെപ്പ അമ്മളേ മണ്ടന് കറ്റീൻ അടുത്ത് തന്നെ ഈ ചാമ്പക്ക ഉള്ള പേരക്ക് ീ തൊട്ടെടുത്താ ആ ആ അത് കണ്ടില്ലേ അയി്മപ്പ ഇക്കുറി കുറച്ചൊക്കെ പേരക്കെ ഉണ്ടായിേ പേരക്കെ വലുതായി വര ചണ നിങ്ങളോടത്തെ ആ അടുക്കളകത്തൊക്കെണ്ട അതേ പോലത്തെ പേരക്ക തോന്നുന്നുണ്ട് ആ ഉണ്ട ഒരു പേ രക്കല്ലേ ഒരു ആ കണ്ട് കുറച്ച് വെല്ദായി റ പണിയ ആ കിട്ട നല്ല രള്ള പേരക്കേട്ടോ
ആഹ
സാധാവ വരക്കന്നെ പക്ഷെ അല്ല വൽപ്പള്ള ആ വല വല ആഹ അല്ല ഉണ്ടായിത് കുറച്ചൊക്കെ വലുപ്പത്തില്ൽ വരുന്ന സേസ് പേരൊക്കെയാണ് പക്ഷേ ഇതിനിപ്പോ അള ആയികിട്ടണ്ടേ അപ്പൊ ഇതൊക്കെ കട്ടീനേ
ആ ഞങ്ങളും കീസ് ഇട്ടക്കല അല്ലേ എ ത്തെ ചന്ത
കൊ ആ കൊത്ത് കൊത്തുണ്ട് നാൾ ചെണ്ടെണം കിട്ടി ചെറിയ മ മുപ്പായപ്പോരു മാറ്റി നിറം മാറി പോത്തി ഞാനത് വറച്ചണ് അപ്പൊ കുത്തണ്ട് മേലെക്കൂടെ കുത്തുണ്ട് പക്ഷെ ഉള്ളക്ക ഒന്നും ഇല്ല
ആഹ ഒരുര് കറുപ്പ് കുത്തേക്കാറല്ലേ
പൂത്തന ഇപ്പ എ
ആ അത് ഞങ്ങളമ്മലം ഉണ്ടാവില്ലേ ഞങ്ങൾ തോലെത്തിക്കാണ്ട് എട്ത്തുന്നല്ല ഉള്ള്ക്കെത്തുണ്ടാവ് ല പുറം മാത്രം ആ പുറം മാത്രം
ആ ഓയിന് ത് ഉള്ള്ത്തെ തൊലിയ അല്ല കട്ടിയണ
ആഹ് ആഹ്
ചെടീന്തൊക്കെ
ആ ചെടിപ്പ ഇപ്പച്ചീ കുഴിച്ചിട്ട്ണ് കൊറെ കൊണ്ടിപ്പച്ചി ആ ഓടുന്നേലും കൊണ്ടരങ്ങട്ട് ചട്ടി അങ്ങി കുഴിച്ചുടും
ആ ആക്കല്ല അപ്പൊ ആ അപ്പൊ ആ അപ്പൊ കൃഷിത്തേ ഇണ്ടോ
കൃഷിയൊന്നുംല്ല ഇങ്ങനെ ചെടിയന്നെള്ളു
ഏ ചെടിയന്നെള്ളൂലെ എന്റെ ചെടിയൊക്കെണ്ടായില്ലോ അവിടെ അരല അറച്ച ഉണ്ടായിഞ്ഞല്ലോ തൊക്കെ അവിടെ പാമ്പ് തോളൊക്കെ പറഞ്ഞെട്ട് ആ അതൊക്കെ ഒഴിവാക്കില്ലേ അക്കെ പാമ്പും തോളൊക്കെ വിരണ്ട് ർഞാട്ട് അങ്ങനെ ഒയിവാകി ഇല്ല അങ്ങനെ വരുംന്നർഞ്ഞാട്ടെ ഇപ്പ കുട്ടികള മക്കളൊക്കെ ഇവിടെ മുറ്റത്ത് കളിച്ചനല്ലേ അപ്പ പിന്നെ ആ ഒഴിവാക്കി ഇനി ബുദ്ധിമുട്ടാവണ്ട രിച്ചിട്ട്
ആഹ്
പിന്നെ നമ്മളെന്നെല്ലെ ബുദ്ധിമുട്ടാവണ്ടേ പിന്നെ ആദ്യ പ്പ ലോടുത്തും പോയാലും പറച്ചു പോരെ പുതിയ മോഡല് ചെടിയെകെ കാണുമ്പോൾ ഇപ്പൊ നിർത്തി പറച്ചല് ഇപ്പത്തെ ആവശ്യം ഇല്ലല്ലോ ചെടി കുയിച്ചിടാൻ സ്ഥല ഇല്ല ഈയ് അണ്ടിലെ പച് പച്ചച്ചോണ്ട്ക്ക്‌ണ ആ ചെടി അത് മാത്രേ ഉള്ളൂ
ഏ ആ ആ പുൽച്ചെടി വരിക്ക്ങ്ങെ കുയ്ച്ചിട്ടെ
കുയ്ച്ചിട്ട അത് ഒട്ട് എത്ത് വോട് അയിനെക്ക് പറ്റും ഉം
ഇവിടെ എപ്പച്ചി എവിടെ കണ്ടാലും ക്കെ വാങ്ങിക്കൊണ്ടരും ങ്ങട്ട് പ്പ ഇവിടെ കുഴിച്ചടല
ആഓ ആദ്യെക്കെ കുയിച്ചിട്ടിഞ്ഞി പിന്നെഐന്റി ടേല് പിന്നെ പോയിഞ്ഞി ഒണ്ട്ലെ
ആ ആദ്യം കൊ കൊറോണന്റെ തീല് നല്ലോം കുഴിച്ചിട്ടിഞ്ഞി ഞാനു പ്പച്ചി ഒക്കെ ഇപ്പൊ ഇന് ഇൻക് മടിയായി അപ്പൊ ഇപ്പച്ചിന്നെ കൊണ്ടന്ന് കുഴിച്ചുടോ
ആഹ് വേബി
ആഹ് ന്റെ ബിൻ ആഹ് ഓള്ബടെണ്ടായാലും ഇവട്ന്നൊക്കെ നുള്ളിപ്പറിച്ചുകൊണ്ടോവും
ആഹ് എന്നിട്ട് അവള് കുഴിച്ചിടാന് ഓളവ്ടകൊണ്ടോ ഊല ബടെ ഒരു
ആഹ അവിട്ക്കും കൊണ്ടോവൽണ്ടായിനി
ഏ അവിടെന്നെ സ്ഥലണ്ടോ വളരെ സ്ഥ ഇല്ല ല്ലോ റൂട്ട് വക്നായോണ്ട് ആ ണ്ട് മദിലെട്ട്യോണ്ട് ര്ക്കടില്ല
ൽന്നൊര്ക്കൽ ഉണ്ടായിനല്ലോ
ആഹ ഇ മദിലെകെ കെട്ടണം ന്നാ പിന്നെ അതിര് ട്ട്യാ മ്മക്ക് മതിൽമലൊക്കെ കുഴിച്ചിടെ ആ കൊർച്ച് മുളുകുതൈണ്ട് ഇവടെ വാർപ്പിന്റെറൂൽ ഇപ്പ അത് കൊർച്ച് സീ വെൽകഹ്‌ കീസില് മണ്ണാക്ക്യാട്ട് ഒ വെവേറെ കുഴിച്ചിടണം ന്നാ പിന്നെ ഉണ്ടാവു ണ്ടായോളു പ മഴല്ലേ മഴ കൊള്ളാതോട്ത്തെക്കെണ്ടിരും
ആഹ് ചീര പറങ്ക്യ
ഏ
ചീരാ പർങ്ക്യ
അല്ലേ സാധാ മൊള്
ആഹ്
ഉം സാതാ മൊളാണ് നമ്മള് ഇവിടെ അതേമായിരി ഇങ്ങനെ ഉണ്ടായി നമ്മള് പൊടിപ്പിച്ചാ കൊണ്ടന്നേ മുളകില്ലേ
ആഹ
ആഹ് അത് ഞാൻ അയിന്ന് കിട്ടിയ മുളകിന്റെ കുരു തീർത്തായിട്ട് വിതറിട്ട കഴിഞ്ഞ - കുറെേ ഉണ്ടന് അത് വെച്ച് രണ്ടിലോ മൂന്നിലോ അല്ലല വെച്ച് മുളക് ഇട- കരിക്ക മുളകൊക്കെ ഇ വന്ന് കിട്ടിട്ടുണ്ട ഇപ്പ ഇണ്ടായില്ല ആദ്യ ഞാൻ ഇതേ പോലെ
ആഹ
അതിച് കിട്ടിനി
ആഹ
അ കിട്ടിയപ്പോ തര അഴമന്ന് മുളക് കിട്ടീറ ഇപ്പം തെയ്യാണ് പിന്നെ അതേപോല പ്പായി ഇപ്രാവശ്യം മന്റെ മുന്നേ കുടുപ്പിച്ചീ ആ താപ്പൊ തൊഴു വന്ന് പറണ്ട് അവിടെ ഇപ്പ ഉണ്ടാ ചോദിച്ച അണ്ട് ഇപ്പന്നഞൻ തെയ്യ ഉണ്ടോന്നൊക്കെ പറയല്ലേ ഇപ്പൊ ഇവിടെന്നകമാക്കും പോവാന് കൊണ്ടു പോവാന് ഇപ്പൊ കുഴിച്ച താനേ
ആഹ
ഇപ്പാക്ക് കൃഷിയൊന്നുല്ലല്ലോ
ആ
ഇപ്പൊ കൃഷി ചെയ്യണെങ്കി അവിടെ പാടത്ത് ഫുള്ള് വെള്ളല്ലേ
ആഹ
മയാവുമ്പോ നല്ലോം വെള്ളം വരുലേ അതപ്പറ്റിയ വെള്ളം ഉണ്ടാവുല്ല്യ വേനൽക്ക് വേനൽക്ക്യാളെ പരിക്ക് നക്കാൻ പോണന്നൊക്കെ ഇപ്പല പാ കൂടി വർക്കലേ
ഇത് കുഴിച്ചിടാന ആഹ ആഹ അപ്പൊ വിടന്ന് വെള്ളം എടുക്കലേ
അവിടെ ഒരു കുണ്ടിലുണ്ട് ഒരു കുയയില് യ്യ് പോയാകില്ലല്ലോ ഞങ്ങളെ കുട്ടികള ആെ കുട്ടികളെ കൊണ്ടല്ല ആരോും പോയിന് അവിടെ വല്യൊരു കുയ്യുത്തിണ് ഈ കുയ്കുത്തിൽ അവിടെ ഒരു പാടത്ത് കുയ്യാല്ലേ ആ തോട്ടത്തുള്ളെ അയിന്ന് ഇങ്ങനെ കോരിയെടുക്ക കൊറ അത് കയ്യോളും നനച്ചിട്ടുള്ളൂ പിന്നെ നാശയി പോവുയാണ് ഇല്ല വെള്ളയില്ലാതെ എത്താ കാട്ട്ണ് ഇന്ന്പ്പോ അത് കോരിയാട്ടെ ക കപ്പില്ലെ നമ്മള് ബക്കറ്റ് ഇട്ടാട്ട് കയറിമ്മെ കെട്ടീട്ട്
ആ
ഞാൻ കോരി കൊടുക്കും ഉപ്പാക്ക് കൊടത്തിലാക്കിയാട്ട് അപ്പൊ ഒന്നരണ്ട് ഞാ ഉുമ്മൂത്തിനന് കോരി വെക്കും അങ്ങനെ ഒരാള് കൊരാണ്ടന്ന് അങ്ങനെ കൊണ്ടെക്കീന്- ഇല്ല നിർത്തിയെച്ചെന്നു പ്പാ ഇപ്പൊ ഒഴിവാക്കി യെന്നു പറഞ്ഞ്
ഏ
ഇപ്പം ആയത്ര ഉള്ളൂ പ്പവിടെ വെള്ളം വന്നില്ലേ
ആ
ഇനി ഇപ്പൗടെ കുഴിച്ചിടാൻ പറ്റൂല്ല
ആ ഞ് വാഴക്കന്നെ പോയേക്കരം
വായി വായി പോ അവിടെ ഇവിടെല്ല ഇപ്പ പാടത്തല്ല ഒന്നും ഇപ്പ വേറെ സ്ഥലത്താ
ഏ
പിന്നെ മലയിലാണെങ്കി കുഴിച്ചിടാൻ വെജ്ജല്ല മയിൽ പന്നി ശല്ല്യല്ലേ
മലയില് കുഴിച്ചിടല്ലുണ്ടോ
ഇല്ലേ മയിൽ പന്നി ശല്യയിട്ട് പൂളൊക്കെണ്ടായ്ന്നല്ലൊ ഒക്കെ മാന്തി
ഏ
നാശാക്കീലെ ഓല്
ഏ പിന്നെ അവ്ടുത്തെ കൃഷിയൊന്നും അറിയില്ല എനിക്ക് പിന്നെ അവിടുത്തെ കൃഷിന്ന
ഇജ്ജ് ചോദിച്ചണ്ടേ ഇപ്പാണ്ട് ചോദിച്ചെങ്കിലല്ലേ ഇപ്പ പറഞ്ഞരുള്ളൂ അ അയ്ന്നെ പറഞ്ഞ് ഇപ്പ ഇപ്പത്തെ ഇം ആയി ഇപ്പത്തെ കുട്ടിയാൾക്ക് കൃഷിനെ പറ്റിയൊന്നും അറിയില്ലാന്ന് ഇപ്പൊ പാടാ പോ ചെന്നാ ചെന്ന് ചോദിച്ചാൽ മതി ഇന്നപ്പ ഇപ്പാന്റെ കൊറച്ച് പ്രസംഗം ണ്ട് കേക്കാ ആ
ഉം ഇപ്പൊ പറഞ്ഞിട്ട് വരണേ എന്നാലല്ല പറഞ്ഞ കാര്യ പറ്റൊള്ളു അയ്നെ പറയാൻ
ആഹ അത് മറീട്ട് പ് ഉം അത് മറി ആുടെ അതില്ലേ അതില്ലേ
ആ ഞാൻ അങ്ങട്ട് പോവലന്ന്യേല്ല ഞാൻ മുസ്ല്യാരങ്ങടി യാക്കാരം അധികം
ആഹ് ഇജ്ജങ്ങട്ടാ പോവാ ഇവിടെ ഞങ്ങളൊക്കെ വരുമ്പാണ് വരണേ
അഹ് നിങ്ങള് വരുന്നത് ഞാൻ അറിയില്ല
ആഹ് ഇജ്ജും വിളിച്ചെന്നായിരുന്നു അല്ലെ ഇപ്പ പൂമോളുണ്ട് ന്നല്ലെ വിളിച്ചണ് ഇജി പോന്നില്ലേ പോന്നില്ലേ ചോയ്ച്ചാണ്ട് കൂടെ ഓള് പോര്ണത് ഞാനറീല്ല ഇമ്മ പറഞ്ഞീനി ഇനി ഉം തരാ വരേയ്ക്കോരം ഇനി രണ്ടീസം ലീവുള്ളതല്ലേ അപ്പൊ ഓല് ച്ചറിയില്ലല്ലോ മട്ടേ ഞാനെന്താട്ടീ തരാ പൂമ്മോളോട് ഞാൻ പോന്നീ അം ജിത്തൂന് സ്കൂൾ ഉണ്ടല്ലൊ
ആ
അവോണ്ട് ഞാ പോയില്ല്യ ട്യൂഷ് ഷനാകുമ്പോ പിന്നെ എങ്ങനെ പോവാ വാവ അയക്കൂല്ല്യ പിന്നെ നല്ല ഈസല്ലേ ആ നല്ല ഈസല്ലേ അപ്പൊ പിന്നെ നമ്മളെ പെരീക്കൊന്നു പോവാനയക്കൂല ഉം കഴക്കൂല പിന്നെന്തൊക്കെയണ്ട് ന്നാ യിക്കോട്ടെ ന്നാല് ആ എന്ന ശരി
ആ